കേൾക്ക്ണ്ടോ
ഓ കേൾക്ക്ണ്ട്
ആഹ് ആഹ് എന്തായി ഈ രാവിലത്തെ പരിപാടൊക്കെ കഴിഞ്ഞോ
രാവിലത്തത് ഞാന് അകം അടിച്ചു വരി മിറ്റംമ്മഅടിച്ചു അകം ബ്രൈക്ഫാസ്റ്റ്റ്റോ
ആഹ്
ഇല്ല ബ്രേക്ക് ഫാസ്റ്റ് മ്മച്ചിയാക്കിണ് ഇന്ന് ഇവിടെ പുട്ട ഉച്ചക്കും രാവിലക്കെ
പുട്ട് കഴിക്കും രാവിലെ ഉച്ചക്കും കഴിക്കൊ
ആഹ് ന്ന് പുട്ടാന്ന് പർഞ്ഞീനി പുട്ടും ചെറുവയറുല്ലേ നല്ല ടേസ്റ്റ് അല്ലെ ചെറുവയറ്
ചെറുപയറ് ആഹ്
ഉം മീൻ കിട്ടിയാ പൊരിക്കെയ്ക്കു പിന്നീം തിന്നണ്ടേ
ആഹ് മുറ്റടിക്കാണോ പ്പൊ
മുറ്റടിക്കല്ല അകടിക്ക
ആഹ് ട് സൗണ്ട് ഡിസ്റ്റർബൻസ് വരുടാ അപ്പൊ അത് പ്രശ്നാവില്ലേ സൗണ്ട് ഡിസ്റ്റ പ് ഓ ഒച്ചധിക ണ്ടാവരുത് അപ്പതിനൻസരിച്ച്ട്ട് ടൊള്ളു ഉം മാക്സിമം കാമായിട്ടിരുന്ന് ചെയ്യാൻ നോക്ക അങ്ങനെ പിന്നെന്താണ് ഏ ഉച്ചക്കല്ത്തേക്ക് ഇനി അത് തന്നെയാ പുട്ട് തന്നെയാ
ആഹ്
എത്ര മക്കളാ?
ഒരു മോള് ചെറ്ത്
ആഹ് ഒച്ചേക്ക്ണ്ട് എത്ര വയസായി?
നാല് വയസ്സ് ആഹ് കുറുമ്പെന്നൊള്ളൂ
ആഹ് ഹാ
ഏഹ്
രാവിലെന്നെ എണീക്കുലെ അപ്പൊ
ആഹ് രാവിലെന്നെ എണീക്കും സുയ്പ്പാക്കു കുളിക്കാൻ പറയാ കുളിപ്പിച്ചൊടുക്കാന് ഇമ്മച്ച്യാ കുളിപ്പിച്ചോട്ക്കല് ഏഹ്
പ്ലേ സ്കൂള്ലൊന്നും പോണില്ല
ഇന്ന് സ്കൂൾ പോയില്ല പോയില്ല ഓക്ക് പന്യായിറ്റെ ത് വൈറൽ പനിയാണ്
വൈറൽ ഫീവറ് ആഹ് സ്കൂള്ലാണോ ആക്കീക്ക്ണെ അല്ലെങ്കി അങ്ങൻവാടീലോ
ഓളെ ഉം എൽകെജിക്കാക്കിയതാ ഉം
പഠിക്കണൊക്കെണ്ടോ പഠിക്കണൊക്കെണ്ടോ?
പഠിക്കാന് എഴ്തി കൊട് ഏ പ് പിടിപ്പിച്ചാല് എഴുതും അല്ലാതെ സ്വന്തായിട്ട് എഴ്ത് എഴ്താൻ തൊടങ്ങീല്ല
ആഹ് പാടാണല്ലേ എ ഈ സമയത്ത് നമ്മള് ഇരുത്തി തന്നെ ചെയ്യണം ഹസ്ബൻ്റ് നാട്ട്ലാണോ?
ഹസ്ബൻ്റ് ഗൾഫ്‌ലാ
ഗൾഫില് നീ നിന്റെ വീട്ട്ലാണോ നിക്ക്ണേ
ആഹ് ഞാന് ഇന്റെ വീട്ടില് ഇവടെ മോള് ഒച്ചപ്പാട്ണ്ടാക്കിട്ടേ
ആഹ് ഹാ അവിടേക്ക് എനിക്കൊന്ന്ണെ അങ്ങനെയാണ്‌ തോന്ന്ണല്ലേ
ആഹ്
വൈഫിന്റെ വീട്ടിലാ നിക്കാ തോന്ന്ണല്ലേ
ഞാന് ഇന്റെ വീട്ടിലാ അല്ലല്ല വൈഫിന്റെ വീട്ടില് അങ്ങനൊന്നുല്ല ഞാന് ഇന്റെ വീട്ടിലാ നിക്കല് അവ്ടെ ആട്ട് എപ്പളെങ്കിലൊക്കെ അതെപ്പളെങ്കിലൊക്കെ രണ്ടോസം പോയി നിക്കും നിന്ന് പോരും
ഹസ്ബൻ്റ് ഇല്ലാത്തപ്പോ നമ്മക്ക് കൊറ്ച്ചൂടെ സുഖ്‌
ആഹ് അതെ അതെ മോള് ഓച്ചപ്പാട്ണ്ടാക്ക മനപ്പൂർവ്വെ
മോള്ടെ ഒച്ചേണ് കേക്കാനേ ഒള്ളൂ
വേറെന്താ
ആഹ് ഉമ്മച്ചിലാക്കീട്ട് അല്ലെങ്കി പോവാര്ന്നു മാറി നിക്കാര്ന്നു പത്ത് മിനിറ്റ്ന്റെ കേസല്ലേ ഒള്ളൂ
ഏഹ്
പത്ത് മിനിറ്റ്ന്റെ കേസല്ലേ ഒള്ളൂ അപ്പം ഉമ്മച്ചിന്റെ അട്ത്താക്കീട്ട് മാറാരുന്നു മോന്ക്ക്
ഉം
ആഹ് അങ്ങന ഇനിയിപ്പോ ഉച്ചക്ക് പുട്ടെന്നെ കഴിക്കാ നമ്മളൊന്നും അങ്ങനെ കഴിക്കൂലാട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഒള്ളി രാവിലെ ഇവിടാ ചോറാക്കി ചോറാക്കും അങ്ങനാ ചോറ് കറി ഫിഷ്ക്കറി അല്ലെങ്കിൽ വല്ല വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലുക്കെ ആക്കല് അങ്ങന
പിന്നെന്താണ് അവിടെ മഴയുണ്ടോ
ഇവടെ മഴ മഴ പെയ്തീനി ഇപ്പോ ഇപ്പ മഴ ചോർന്ന് പ്പ പെയ്ത് പ്പോ ചോർന്ന്
ഉം ചോർന്ന്
ന്നാ രാവിലെ ണീച്ചപ്പോ തന്നെ വെയിലേനി
ആഹ് ഇവിടാ ജസ്റ്റ് ഇങ്ങന മൂടി നിക്കാർന്നു ഇപ്പോ ഒന്ന് വെയില് വര്ണ് ണ്ട് വെയില് വന്നാ മതിയായിരുന്നു ആഹ് ആഹ് ഈ പറഞ്ഞ പോലെ തുണികളൊക്കെ ഉണങ്ങാനായിട്ട് നല്ല പാടല്ലേ
ആഹ് തുണികള് ഒണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
അതാവുമ്പോ നമ്മളൊന്ന് വെയില് വരാൻ ആഗ്രഹിക്കും യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട്
ആഹ് അതെ അതെ
അങ്ങന ഇന്നലെ ഇപ്പോ വെയില് ഇണ്ടായിരുന്നു നല്ല അപ്പൊ പിന്നെ എല്ലാം മോണങ്ങി ഇന്നലത്തൊക്കെ കഴിഞ്ഞ് ഇനി ഇന്നത്ത മിഷ്യയത്തില് ഇ ഇട്ട്ട്ടേ ഉള്ളൂ ഇനിയിപ്പോ വെയില് വരാണെങ്കി രക്ഷപെട്ടു അത് ഒണങ്ങികിട്ടും അല്ലെങ്കില് കണക്കാ
ആഹ് ഉ വേറെന്താ
വേറെന്താണ് വിശേഷങ്ങള്
നല്ല വർത്താനം അങ്ങനെ പോണ്
ആഹ് അതെ എങ്ങും പോവലോന്നുല്ലാ
ഇക്ക ഇല്ല ഇക്ക ഇല്ലല്ലോ വ്ടാ
ആഹ് ഒറ്റക്ക് എറങ്ങാനും മടിയാവോലെ
ആഹ് ഒറ്റക്ക് എറങ്ങാൻ പോ മടിയാ ഒറ്റക് പോമ്പോ ഒരു ചടപ്പല്ലെ ങ്ങൾ പോകോ ഒറ്റക്ക്
ആഹ് ഞാൻ അങ്ങനെ അട്ത്ത്ക്ക് എന്തെങ്കിലിനോക്കെ പോകുന്നല്ലാണ്ട് ഇങ്ങനെ പുറത്തേക്കായി ട്ട്ങ്ങന എറങ്ങാനായിട്ട് മടിയാണ് പിള്ളേരേയിട്ട് അഹ് ഹസ്ബൻഡ് ഉണ്ടാകുമ്പ തന്നെയാണല്ലോ നമുക്കൊരു സുഖം അല്ലെങ്കിൽ നമ്മള് ങ്ങളെ എല്ലാം തിരം പിടിച്ചോണ്ട് നടക്കണം
ആഹ് ആഹ് മൂന്നാള്ണ്ട്ലെ ആഹ് ആര എത്ര എത്രയിലാ പഠിക്കിന്നെ
മൂത്താള് നാലാം ക്ലാസ്സില്
ആഹ്
രണ്ടാമത്താള് രണ്ടില്.
ആഹ് ഒന്നര വയസ്സ് ആഹ് ആഹ് ആഹ് ആഹ്
ഇനി ചെർത് മാത്രയൊള്ളൂ ചെർതൊർങ്ങാണ് വൈകിയേ ഒർങ്ങോള്ളൂ.
അതെന്താ അങ്ങനെ?
നല്ല ലേറ്റാവും അവള് ഇങ്ങനെ നടക്കും കളിച്ച് അപ്പൊ അത് കഴിഞ്ഞിട്ട് രാവിലെ ഇന്ന് വെ നേരത് ത്തെ എഴുന്നേക്കചെയ്യും അത് കഴിഞ്ഞ് പിന്നെ അവളൊർ ക്കീട്ട് വാണം ന്നമ്മള് വന്ന്ട്ട് കിച്ചൺല് കേറാൻ. പിന്നെ ഇവരെ ക്ലാസ്സിൽ വിടാനുള്ള പരിപാടികളൊക് ക്കെ നോക്കാനായ്ട്ട് അപ്പത്തത്രത്തോളം വൈകും അവള് ഒർങ്ങാൻ അതനുസരിച്ച് ന്നമ്മളും ഇവടെ ലേയ്റ്റാവും. അല്ലെങ്കിപ്പോ ഫീഡിങ്ങ്ള്ളോണ്ടേയ് ഭയങ്കര കര്ച്ചിലാണ്.
ആഹ് നല്ല കരിച്ചിലായ്ക്കും.
ആഹ് ലാസ്റ്റ് ടൈം ആവാറായല്ലോ അപ്പൊ ഭയങ്കര പ്രശ്നങ്ങളാ.
ആണ്ല്ലേ
ഉം ഓൾക്കെപ്പഴും അടുത്ത് അമ്മള് വേണം. എപ്പളും അങ്ങനെ ഫീഡെയ്യണം അങ്ങനത്തെ പരിപാടിയ. ഒന്ന് ഫുഡോന്നും കഴിക്കയില്ല നേരെ ഇങ്ങനെ ആവുമ്പോ തന്നെ പാടല്ലേ.
ആഹ് അതെ അതെ.
ഫുഡ് കഴിക്ക്യൂലോ?
ഫുഡ് കഴിക്കല് കൊറവായിരിക്കും.
ഉം ഉം ഫുഡ് കഴിക്കണെന്ന്ണ്ടെങ്കില് ഒരുപാട് കഷ്ടപ്പെടണം അമ്മള്. രണ്ട് പിടിയൊക്കെ കഴിച്ചാലായി രണ്ട് വായൊക്കെ. ഉം അങ്ങനെ വീട്ടിലാരൊക്കെയ് ഉള്ളെ അപ്പൊ?
വീട്ടില് ഇമ്മണ്ട് ഇപ്പ കടേ പോയി ഇപ്പ രാവിലെ ഏഴരാവുമ്പോ കടേ പോവും. ആഹ് പോയിക്കഴിഞ്ഞാ ബേക്ക ബേക്കറി കട.
ആഹ് അപ്പൊപ്പ ഒര് മോളൊള്ളൊ?
ണ്ടായ്ന്നു നാല് വയസ്സ് ആഹ് ഞാനൊരു മോള്.
ആഹ് വേറെ സിബ്ലിങ്സ് ഒന്നുല്ലല്ലെ.
ഇല്ലല്ല
ആഹ് അപ്പതെന്നെ സുഖം അതാവുമ്പോ പിന്നെ കൊഴപ്പല്ല വേറെന്തെങ്കിലും ഞാനും അങ്ങൻതന്നെണ് അല്ലെടാ വീട്ടിൽ വന്ന്ന്ന്. ആഹ് വീട്ടിൽ വന്ന് ന്നിക്ക്ണാണ് സുഖംന്ന്. ഉമ്മചീടെ ഉപ്പിച്ചീടെ അടുത്ത് ആരുല്ലല്ലോ ഓഹ് ആഹ്. ബോറെന്നെയാണ് പക്ഷേ എടാ ഞാൻ അതെല്ലാ ഉദ്ദേശിച്ചത്.
മോളാവുമ്പം ത് ആഹ് ഓൽക്കൊര് ഇത്ണ്ടാവും
എ ഏഹ് അങ്ങനെയല്ല അതെ അതെ അതിന്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മ ന്നായ്ട്ട് നമുക്കൊന്ന് ഷെയറെയ്യാനൊന്നും ആരുല്ലല്ലോ.
ആഹ് ഷെയറെയ്യാനൊന്നും ആരുല്ല.
ആഹ് അതല്ല ഞാൻ പറഞ്ഞത് ഹസ്ബന്റെ വീട്ടില്ന്നിക്കാണ്ട് ന്നിന്റെ വീട്ടില് നിക് ക്ക്ണത് ന്നല്ലതാന്നാ പർണേ ഒരാളല്ലെ ഒള്ളൂ വേറെ അവർക്ക് വേറെ ആരുല്ലല്ലോ. കൂട്ടിന് അപ്പൊ അവര് ഇങ്ങനെ
ഉം ഉം
അന്റെ ഒരുമോള് ള്ളത് ഇത്ര നല്ലതൊന്നു അല്ല.
അല്ല അല്ല
ഉം ഭയങ്കര ടഫാണ്
ആഹ് ബുദ്ധിമു ട്ടാണ് ആരും ഉണ്ടാവുല്ല ഒരു എട്ട് ട്ടനോ ഒര് അനിയ ഏട്ടന്മാരുണ്ടായിട്ടും കാര്യല്ലല്ലോ കാരണം ഏട്ടന്മാര് എന്താറിയോ ഏട്ടന്മാരുണ്ടായാല് ഒര് ഓലൊരു പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാ പിന്നെ ഓലോ ടാവും അടുപവും കാര്യവും പിന്നെ ഓല് എങ്ങന നമുക്ക് പറയാനും പറ്റൂല
അതന്നെ
പോലെ ആയി പോവും അങ്ങനെ അത് പറ്റൂല ല്ലേ ആഹ് പിന്നെ വതെ ആ സിസ്റ്റെസ് വാണം സിസ് സ്റ്റേഴ്സ് വാണം കാരണം ബ്രദേഴ്സ് ഉണ്ടാവില്ല കാരണം ബ്രദേഴ്സ് ഓല് ഓലെ ചോറ് ഓലെ പാട് അങ്ങനെയൊക്ക ആ അവരുടെ ഫാമിലി ആയി നമ്മള് വ ഇല്ലല്ല നമ്മളെത്ത് ഷെ പിന്നെഓരോലെ മക്കൾ ഓല കാര്യായി
അവരുടെ മക്കള് അതായി പക്ഷെ സിസ് സ്റ്റർസ് അങ്ങനല്ല അവർക്ക് നമ്മളെ ഫിലിംഗ്സ് മനസ്സിലാവും അവരും അങ്ങനെതൻ ല്ല ജീവിക്കണുന്നത് അവിടെ അപ്പൊ അവർക്ക് കൂടുതൽ നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അവരായിട്ട് സംസാരിക്കാൻ പ ഈ ബ്രദേേഴ്സ്ന്ന് പറയുമ്പോ അവര് ജോലിക് പോയി അവർ ക്ക് ഇങ്ങനെ നമ്മള സിസ്റ്റേഴ്സിൻ്റെ സ്ട്രഗിൾ ഒന്നും അവർക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ തന്നെ അവർക്ക് അവരുടെ കാര്യായി അവരുടെ ഫാമിലിയായി
അവര് ആഹ് അങ്ങനെ പോള്ളു
പക്ഷെ സിസ്റ്റേഴ്സ് ഉള്ളതാണ് എപ്പോഴും നല്ലത് എനിക്ക് രണ്ട് എളേത് രണ്ട് പേമക്കളാ അതപ്പോ ചെറുത് പെൺകോച്ചാവാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കാരണം അവ രണ്ടാമത്തെ ആൾക്കൊരു കൂട്ട്ണ വേണോല്ലോ മോൻ ഈ പറഞ്ഞ പോലെ ഒരു ഒരു പ്രായം കഴിയുമ്പോ അവൻ അവന്റെ ലൈഫ് ആവും ഇപ്പ ഇവൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കും ഒരു പെങ്കൊച് വേണംങ്ങന ആഗ്രഹിച്ച് അങ്ങനെ പെങ്കൊച്ചായി തന്നെ കിട്ടി മാഷാ അള്ളാ
ആഹ് പെൺകുട്ടിള നല്ലത് ആൺമക്കളെ കാട്ടി നല്ലത്
ഒര ഒരു ആൺകുട്ടിയുണ്ട്
ആഹ് ഒരു ആൺകുട്ടിണ്ട് ആഹ് ആൺകുട്ടി ഉണ്ടാലും പെമ്മക്കളുണ്ടല്ലോ ഒരു പെൺമക്കളെങ്കിലും ഇല്ലെങ്കിൽ നമ്മക്ക് ഷെയർ ചെയ്യാനൊന്നും ഉണ്ടാവൂല്ല കാരണം ആൺമക്ക മക്കൾ വച്ചാൽ
അതന്നെ ഉമ്മമാരെറ്റും അറ്റാച്ച്മെന്റ് കൂടുതലും വെപിള്ളേരല്ലേ ഒരു പ്രായം വരെ ശരിയാണ് ആപിള്ളേർണ്ടാവും അത് കഴിഞ് കഴിഞ്ഞാല് പിന്നെ മാരേജ് ഒക്കെ കഴിഞ് കഴിഞ്ഞാല് അതന്നെ മാര്യേജ് ഒക്കെ കഴിഞ് കഴിഞ്ഞാല് പെ പിള്ളേർക്കായിരിക്കും കൂടുതല് നമുക്ക് ഇപ്പോഴ നമ്മൾടെ ഉമ്മമാരെ വിഷമം മനസ്സിലാവണത് അവര് എത്രത്തോളം അതെലേ ഓക്കേ എന്നാൽ